ഹലോ
കേക്കുന്നുണ്ടോ
ഹലോ
ഹലോ
കേൾക്നില്ലെ
ആഹ് കേക്ണ്ട് എന്തപാട് സുഖല്ലേ
സുഖലേ സുഖല്ലേ ഓയ്ക്ക
ആഹ് ഫുഡ് കഴിച്ചിട്ടില്ല കൊർച് കൂടെ കഴിഞ്ഞിട്ട് ഇങ്ങൾത് കയിഞ്ഞോ
കേക്കുന്നില്ല കേൾക്കുന്നില്ല
ഇല്ലെ ശരിക്കാണ്ട് കേൾക്ണില്ല
പളോ
ആഹ്
ഇപ്പൊ കേക്കുന്നുണ്ടോ
ഉം
ആഹ് എന്താ ഫുഡഴിച്ചോ
കഴിച്ചിട്ടില്ല
അതെ കുട്ട്യേളൊക്കെ
കുട്ട്യേള് അവിടെ ഗെയിം കളിച്ച്ണ്ട്
ആഹ് എന്താ ഫുഡ് ഇവിടെണ്ട്
ഉം
എന്താ ഫുഡ് സ്പെഷ്യൽ എന്താ
അതെ മഴായിട്ടെയ്കാരം റെയ്ഞ്ചിന്റെ ഒരു കമ്മിലേ
ആഹ് അതന്നെ
ഇല്ല ഇല്ല
ഉം
മഴായിട്ടെ
ആഹ്
റെയിഞ്ചിന്റെ ചെറിയ പ്രശ്നണ്ട് ഇന്ന്
ആഹ്
എടെ കുട്ടികളൊക്കെ ഉറങ്ങിയോ
കുട്ടിയാൾ ഉറങ്ങിട്ടില്ല
ആ ആ എന്തൊക്കെ വിശേഷങ്ങള് മഴ ഉണ്ടോ
ആഹ് ഇണ്ട് അവിടെ
ആഹ് ഇവടെ മഴേണ്
ആഹ്
ഇങ്ങനെയെക്കെ പോണു വേറെ എന്തൊക്കെ വിശേഷം ഹലോ
ആഹ്
വേറെ എന്തൊക്കെ
വേറെ എന്താ ഇങ്ങക്ക് എന്താ ഫുഡ്ഡ് എന്താ ബക്ഷണം എന്താ
ഫുഡ് ബിരിയാണിയാ
ആഹ് ബീഫ് ബിരിയാണിയോ
അല്ല ചിക്കനാണ്
ആഹ്
ഉം
രാത്രില് വച്ചെതാ
അല്ല അത് നാത്തൂൻ്റെ വീട്ടിന്ന് കൊട്ന്നതാ
ആഹ്
അപ്പോ ബീഫ് കഴിച്ചിട്ടില്ല
ഏഹ്
ഇല്ല ഇല്ല
ആഹ്
പോണേ ഒള്ളൂ
ഏഹ്
പോകണേ ള്ളൂ
ആഹ്
കഴിക്കാൻ പോവണള്ളൂ
ഹലോ
ഹലോ
ആഹ്
കേക്ക്ണ്ല്ലേ
ചെറുതായിട്ട് കേൾക്ക്ണൊള്ളൂ
ഹതെ ബടെ അങ്ങൻ തന്നെ. കുട്ടിയോള് താ വടെ ഓരോര്ത്തരി ങ്ങനെ കെടക്ക്ണ് ഒരാള് ഒർങ്ങ്ണ്.
ഉം
കുട്ടികൾ ഒക്കെ എത്രാം ക്ലാസ്സ്ലാ പഠിക്ക്ണ്.
അതാ ത്രാണോ കഴിച്ചങ് വല്ലിയത് പത്തില് പത്ത് ത്താം ക്ലാസ് കഴിഞ്ഞ്.
അതെ ആഹ്
മറ്റേ ഒരാൾ രണ്ട്ലും എട്ട്ലും.
ആഹ്
മാർക്ക്
ഈ
അത്യാവശ്യംണ്ട്.
ആഹ് ആഹ് ശരി.
ഉം
വ്ടീം അങ്ങനെക്കെ തന്നെണ്.
ആഹ് ങ്ങൾ ഓലെ എത്രെലാ.
ഏഹ് മൂത്താള് എട്ട്ല് പിന്നെ മൂന്ന്ല്, രണ്ട്ല്, ഒരാന്നില്.
ഉം
പിന്നെന്ന് മൂന്നര മൂന്ന് വയസ്സാവ്ണ്ള്ളൂ.
ഉം
വെള്ളൊക്കെണ്ടോ.
മഴആയയിലൊ ഇങ്ങക്ക്ന്താ കിണറോ?
മാഴ ഇന്ന് ആഹ് കിണറ രണ്ടുംണ്ട്.
ഉം
വെള്ളൊക്കെ ഇണ്ടാവൂലേ? വെള്ളക്കെ ഇണ്ടാവൂലേ? ആഹ്
ഉണ്ട്
അതെ ആഹ് ഉണ്ട് ഉണ്ട്.
ഹലോ? ഉം
കേക്ക്ണില്ലേ?
ആഹ്
ആഹ്ഹ്ഹ് രണ്ടന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ?
ഇല്ല.
ആഹ് എന്ത്‌ നേരം വെയ്കി ആഹ്
ഒന്നുല്ല.
നളെന്നും മദ്രയില്ലല്ലേ?
ആണ് അതെ കുട്ടിള് ഉറങ്ങൂലേ?
ഉം വേറെത്തുല്ല പഴം പൊരി ചീനി അതും ചായ കുടിച്ചതാ പഴമ്പോരി ഉണ്ടാക്കിനി അതും ചായും കുടിച്ചത
അത് ശരി അങ്ങനെ ആഹ് വേറെന്തൊക്കെ സ്കൂളൊക്കെ കുറെ ദൂരാണോ അതാ അട്ത്താ ആഹ് ഡ്രസ്സൊക്കെ ഉണങ്ങാന് ആഹ് ആഹ് അതെ അതെ അതെ
ഉം മിഷീണിട
ഹലോ
കൊറച്ചൊക്കെങ്ങനെ ഉണങ്ങും
ആഹ് നക്ക് അതില്ല
മെഷീണ്ടില്ലേ
അതില്ല
കല്ലില ആൽക്കലേ
റൂമായ റൂമിന് മുഴുവായല
ഹലോ
ഇല്ലല്ല
ഉം
മെഷീണ്ടോ?
ആഹ്
മഴയിട്ടൊക്കെ റേഞ്ച് കുറവായി കാണിക്കണല്ലേ
ഓടാ
ആഹ് ഇവിടെല്ലവിടെ അടു ത്ത് എളച്ചന്റെ വീട്ടിലൊക്കെണ്ട് ആഹ് ആഹ് ആഹ്
ഹലേ
ഇപ്പളൊക്കെ നല്ല അതെ കല്ലാണ്
മയത്ത് ഒണങ്ങി കിട്ടോ?
റൂമിലൊക്കെ ആയലാണ്
ഉം ഇന്റതഎന്നെ ഒണങ്ങി ട്ടുലഎന്നാലും ചെറിയ നനവൊക്ക ഇണ്ടാവും
ആഹ് അത്ണ്ടാകും എല്ലാ റൂമിലും അയലും കെട്ടീട്ടേ
ഉം
ആകെ ഒണങ്ങായിട്ടേ ഒരു മണാണല്ലോ ഞ്ഞ് ഒണങ്ങാ
ഉം
ഇപ്പളും മഴ പെയ്യന്നാണ് അവടെ മയ ഇല്യേ മയ പയ്യ്ണ്ടോ
ഉണ്ട്
ഏഹ് ആഹ് ചെറുതായിട്ട് അവടെ
ഹലോ
ഇണ്ട് ഞാൻ ഇഷ്ടം പോലെ ഇണ്ടാക്കി
മഴയ്തോണ്ട് ചെടികൾകൊക്കൊരു ഒരു ആശ്വാസായി
ആഹ് ആഹ് ആഹ് നനക്കണ്ടല്ലോ ലേ
ഉം
ആഹ് എന്നും ഇങ്ങൻത്തെ ഫുഡ് എന്നെ ണ്ടോ ഇണ്ടാക്ക
അല്ല ചോറ കഴിക്കല് ഇടക്ക് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും
പെശല് ലേ
ആഹ്
ഉം
ചെലപ്പോ പൊറത്തിന്ന് വാങ്ങും
ആഹ് അത് ശരി
എന്നല്ല വല്ലപ്പോഴും ഇങ്ങനെ
അതെ അത് വേണം കുട്ടികൾക്ക് സ്വ അതെ കുട്ടിൾ ക്ക്സന്തോഷം വേണ്ടേ അതെല്ലാർത്തും അങ്ങൻ തന്നെ
ഉ
ഉം മഴ പെയ്യണില്ലേ
ആഹ്
പച്ചക്കറിയൊക്കെ ഇണ്ടോ
ഇണ്ട്ചെറുതായിട്ടൊക്കെ ഇണ്ട്
ഹലോ ആഹ് ആഹ്
ചെറുതായിട്ടൊക്കെ ഇണ്ട് മുളക് ഇണ്ട്
ഏഹ്
എന്താ
അത് ശരി ഇവടിംഅങ്ങൻ തന്നെ പയറ് വെണ്ട വഴ്തന
ഏഹവെണ്ട വഴുദന ഒക്കെണ്ടോഅതൊക്കെ ഇണ്ടാവും ലേ നിങ്ങൾ എങ്ങനെ ചട്ടില കുത്തല്
ആഹ് ഉണ്ട് ആഹ് ആ ചട്ടിയില് മൊളക് ആ അട്ടിയിലാണ് ചട്ടില്
ആഹ്
ആ മുളക് ഉണ്ട്
വെണ്ടൊക്കെ എങ്ങനെ ഉണ്ടാവുംക്കു ലെ
ആഹ് അതൊക്കെചാക്കിലേ
ഹലോ
ചാക്കില് വെക്കുന്നു ചാക്കില് അല്ല
മഴ
മഴ പെയതിട്ടൊന്ന തീരെ റെയിഞ്ചില്ലേല്ലേ
ആഹ്
പിന്നെ ചാക്കിലേ മണ്ണിട്ടിട്ട് അങ്ങനെ വെക്കല
വളംടൂലെ വളം
ആഹ് ഇടും
ഉം എന്താ ഇംഗ്ലീഷ് വണോ അല്ല
ആഹ് കൊർച്ച് അതും ഇതൊക്കെ ആയിട്ട്.
ഏഹ് ആദ്യേ വളടോ കുത്തി ഇടുമ്പ തന്നെ.
ആഹ് കൊർച്ച്.
ആഹ്
ആഹ്. പിന്നെ ഇഞ്ചി, മഞ്ഞൾ,
ഏഹ്
ആഹ്
ഇങ്ങളാ
അല്ല ഇമ്മിണ്ടാവും.
ഉം
ഏഹ് ഇപ്പം മയല്ലേ.
ആഹ്. മയാവുമ്പ എഹ് കൃഷ് ഇത് നൈ ഷ് ത് കുലെ.
ആഹ് മഴ പെയ്താല് ഇഞ്ഞ് അതന്നായിരിക്കും. ആഹ്
ന്നിത് ചീയും.
മഴ ഏറ്യാല് ബുദ്ധിമുട്ടാണ്. ന്നാ മഴ കൊർ ണാലും ബുദ്ധിമുട്ടാണ്. ആഹ്.
നല്ല വെയിലട്ട്യാലും എന്താണ് നല്ല മഴ പെയ്താലും ഞാൻ സൂര്യ സൂര്യകാന്തി ഒക്കെണ്ടാകി ഇൺ ഇണ്ടാക്കി നല്ല വല്തായിട്ട് വന്നിരുന്നു. ഇപ്പൊ മഴ പെയ്തുകാണ്ട് ഒടിഞ്ഞ് ചായ്ണ് ണ്ട്.
ഇവടെ ഞാൻ ഇണ്ടാക്കീന്നു. പിന്നെപ്പൊ ഒക്ക ഒഴിവാക്കിയതാ.
ഉം ചെട്യേളൊക്കെ മഴ കൂടുതൽ കൊള്ളാൻ പറ്റൂല. ന്ന് ചാ ചാഞ്ഞ് ഇങ്ങനതാവും.
ആഹ് ആഹ്
ഇണ്ടാക്ക്യാ വേഗം പിടിച്ച് ട്ടും.
എന്നാ ശരി ന്നാ.